ഹലോ
എന്തൊക്കെ വിശേഷങ്ങൾ സുഖല്ലേ
ആഹ് സുഖായിട്ട് പോവുന്നു എന്താ അവിടെ മഴണ്ടോ?
ഇല്ല മഴ ഇല്ല നല്ല മയക്കാറ്ണ്ട്. പ്പ ങ്ങനെ ഇവിടെ തൊട്ടടുത്തുള്ള വീട്ടില് ആഹ് ആഹ് അതേ തൊട്ടടുത്ത വീട്ടില് ഓ ഇരിക്കാനുള്ള ഒരു സ്ഥലണ്ട് അവ ഇവിടെ വന്ന്ങ്ങനെ വെറുതെ ഇരിക്കായിരുന്നുപ്പൊ
അഹ് ശരി നല്ല മഴവരുന്നുണ്ട്ല്ലേ ഇന്ന് നന്നായിട്ട് മഴ പെയ്യുന്ന ഒരു അതേപോലെ തന്നെയാണ് നല്ല മഴ പെയ്യുന്ന രൂപത്തിലാണ്
ആഹ് അതെ അതെ ഇന്ന് ഇന്ന അൻക്എന്തോ ഒരു ഫംഗ്ഷൻഎന്തോണ്ട്പറഞ്ഞ് എന്തായിരുന്നു അത്
ഓഹ് അത് സൽക്കാരേന്നു
ഉം ആഹ് എന്തിൻ്റെ സൽക്കാരായിരുന്നു
ആഹ് അത് ഇപ്പോ ഒര് കല്ല്യാണം കയിഞ്ഞേന് അപ്പൊ അതിന്റെ ഒന്നാം സൽക്കാരം പറഞ്ഞു ഉ ണ്ടാവല്ലോ അങ്ങനെ സൽക്കാരാണ്
എന്തൊക്കെയ്യാര്ന്ന് അവിടെ വിഭവങ്ങളൊക്കെ എങ്ങനെ ഉ ണ്ടായിരുന്നു പരിപാടി
പരിപാടിക്കേ ഉഷാറായിന്ന് അവിടെ ബീഫ് ബിരിയാണി അല്ലാ ബീഫ് മന്തിയും ചിക്കൻ ബിരിയാണിയും പിന്നെ ഇപ്പോ പിന്നെ ബീഫ് വരട്ടിയത് ചിക്കൻ ഫ്രൈ ചെയ്താത് ചെമ്മീന് ഫ്രൈ ചെയ്താത് കാട പൊരിച്ചത് അത് അങ്ങനെ ഞമ്മക്ക് റെസിപ്പി ചോയിക്ക്യൻ ഇല്ലാ അല്ലേ
ആഹ് ആഹ് ഓക്കെ ഓക്കെ
ഉം പിന്നെ കാട് പൊരിച്ചത് പിന്നെ ഐസ്ക്രീം മിസ്വവനപ്പ് അങ്ങനെ എല്ലാം ഒണ്ടായിര്ന്നു
ഒക്കെ അപ്പാ നല്ല ആസ്വദിച്ചു അല്ലേ
ആഹ് ആഹ് നല്ല രീതില് തന്നെ കയിഞ്ഞു
ആഹ് നിങ്ങള് എങ്ങനെയാണ് അത് സൽക്കാരത്തിലേക്ക് പോയത്
ഞാന് ഇവടെ ഞങ്ങ ളെ ഇവി ടെ അടുത്തുള്ള സ്ഥലത്തില് അവി ടെ ബെസ് സ്റ്റാൻഡില് കാത്തിന്നു അപ്പൊ അവര് വണ്ടിയും കൊണ്ട് വന്നപ്പോ അവര് കേയറി അങ്ങനെ പോയതാണ് ഉം
അങ്ങനെ
ആഹ് ആഹ് അങ്ങനെ പിന്നെ എല്ലാരും പാടെ ഒര്മിച്ച് അങ്ങ് അവടെ എത്തി
ആഹ് ആഹ് ഓക്കെ അപ്പോ ഇത് കല്യാണം കയിഞ്ഞിട്ടു ള്ള ആദ്യത്തെ സൽക്കാരം അപ്പോ ആദ്യത്തെ സർക്കാരം എന്ന് പറയണാത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവാറുൻണ്ടോ
ആഹാ അങ്ങനെ ഇണ്ടാവാറോണ്ട് ചെലൽതു പിന്നെ കല്യാണത്തിന് അന്ന് തന്നെ കയിഴിയും മല്ലോ
ആഹ് ഓ ഓക്കെ ഇപ്പൊ ഇത് ഒര് സ്ഥലത്തേക്ക് അല്ലേ കയിഞ്ഞിട്ടോള്ളൂ ഇനി മറ്റേ സ്ഥലത്തേക്ക് ഇനി ഇണ്ടാകുമോ
അത് ഇപ്പോ ഞമ്മക്ക് അറിയില്ലല്ലോ ഒര് വീട്ടാരാര് തീരുമാനിക്കണാമാരി അല്ലേ
ആഹ് ആഹ് അതെ അതെ അത് ശ രിയാണ്
മാങ്ങ ഉണ്ടേ അവിടെ
ആഹ് മാങ്ങ ഉണ്ട് മാങ്ങ ഒരുപാട് ഉണ്ടായിരുന്നു ഇപ്പൊ ഏകദേശം ഒക്കെ തീർന്നു ഇവടെ തൊട്ടാട്ത്ത് തൊട്ടാട്ത്ത് ഞങ്ങളേ വീടിന്റെ തൊട്ടട്ത്തതന്നെ രണ്ട് കോമാങ്ങമാര ഉണ്ടായിരുന്നു അത് മേലെ ഈ പ്രാവശ്യം ഒരുപാട് ഒരുപാട് മാങ്ങ ഇണ്ടായിരുന്നു അപ്പാം ഇപ്പൊ ഇത് വേരെഉണ്ടായിരുന്നു ഇപ്പൊ ഇത് വേരെ നെറയെ വിയാറ് ഉണ്ടായിരുന്നു ഒര് സമയം തന്നെ ഒര് അയമ്പണം ആറ്വണ്ണം അങ്ങനെ കൂടുതല് വിയാറ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് അതൊക്കെ കൊറഞ്ഞു ഒര് സമയ
ആഹ് ഞമ്മക്ക് കൊറെ കൊറഞ്ഞ് ഇണ്ടാവും മങ്ങാ
ആഹ് അതെ കയിഞ്ഞു ഏകദേശൊക്കെ കയിഞ്ഞു
ആഹ് ആഹ് ആഹ് ഇജ്ജ് നാള് ണ്ടാക്കിയ അ മാങ്ങന്റെ ഒര് സാധനം ഇല്ലേനു ശർക്കരയൊക്കെ ഇട്ട് അയിന്റെ ഇതൊന്ന് പറഞ്ഞ് ട്ടു എങ്ങനെ ഇണ്ടാക്കല്ന്ന്
ആഹ് അത് ഇണ്ടാക്കാൻ വല്ല്യായ പണിയൊന്നും ഇല്ല അത് ണ്ടാക്കാൻ ഏറ്റോം ത്തമം ന്ന് പറയണത് പഞ്ചാര മാങ്ങയില്ലേ മധുരള്ള കുഞ്ഞി മാങ്ങന്നൊക്കെ പറിം ചെലോല് അപ്പൊ അതാണ് ഏറ്റോം നല്ലത് അതാമ്പോ അയിന്റെ ആഹ് ഒര് ഫ്ലേവർ ആയിക്ക്യാ എറങ്ങി വേന്ന് വെരു പരു നല്ല ടേസ്റ്റ് ആണ് പിന്നെ ആഹ് ശ് ആഹ് പിന്നെ ഇണ്ടാക്ക്ന്നാ രീതി ഞാൻ പറഞ്ഞ് തൊരാം മാങ്ങ എട്ക്ക്യാ അയിന്റെ ബാക്ക് ചെത്തി കളയാ കറ വേരേണ ഭാഗം ഇണ്ടാവൂല്ല അത് ചെത്തി കളഞ്ഞിട്ട് ആദ്യം ന ആഹ് ആഹ് നെട്ട് ഏഹ് ചെത്തി കളഞ്ഞിട്ട് അടെ ചെത്തി തന്നെ കളയണം ഞെട്ടി പൊട്ടിച്ചിട്ടാ പോരാ എന്നിട്ട് അത് ആഹ് വരയ വര കൊടുക്ക ചുറ്റും ക ത്തി ഉപയോഗിച്ച് വര കൊടുക്ക നന്നായിട്ട് കഴുക എന്നിട്ട് ഒരു ചട്ടിൽ ഇട എന്നിട്ട് ചട്ടിക്ക്‌ ശർ ക്കര അച്ചയ്ക്കൂട ഒന്നല്ലേ ഉരുക്കി ഇടാ വെള്ളം ഉപയോഗിക്കരുത്ട്ടോ കാരണം അത് നമ്മൾ വേവി ആഹ് വേവിക്കാൻ വെക്കുമ്പോ അയ്ന്നന്നെ ണ്ടാക്കും എന്നിട്ട് അത് ഊ റ്റി എടുത്താല് നമുക്ക് സാധനം റെഡിയാഉ
എട്ക്ക്
അതെ
അങ്ങനെയാണല്ലേ ആഹ് ശരി ആഹ്
ഉം ആഹ് അവിടെങ്ങനെ മാങ്ങക്കുണ്ടോ?
ഇവിടെപ്പോ ഞങ്ങൾക്കും മാങ്ങയും മാവൊന്നുല്ല ഇവിടെ അടുത്തുന്ന് ഞങ്ങക്കിപ്പ ഇന്ന് കിട്ടിയിട്ടുണ്ട് മാങ്ങ ഇവടട് ട്ടിലൊരു മരത് ന്റെ ചൂട്ടന്ന് അങ്ങനെ കിട്ടിയിട്ടുണ്ട് അത്പ്പോ ങ്ങനെ കഴിച്ചോണ്ടിരിക്കായിരുന്നു
ഓഹ് ഓഹ് അതെയൊ എന്ത് മാങ്ങയാണത്
അത് എന്ത് മാങ്ങയാന്ന് ചോയ്ച്ച ഇൻക്കറിയില്ല വല്യ മാങ്ങയാണ് ആഹ് ഒരു നാടൻ മാങ്ങയല്ല വല്യ മാങ്ങയാണ് അപ്പൊ അത്യാവശ്യം നല്ല ആഹ് ആഹ് അതിലൊക്കെ പെട്ടതാ തോന്നുന്നു നല്ല ടെസ്റ്റ്‌ ഉണ്ട് പിന്നെ ശെ പുളി പ്പ്ണ്ട് ചിലതൊക്കെ മധുരംണ്ട് ചിലതൊക്കെ നല്ല പുളിപ്പുണ്ട് അങ്ങനെ ഇപ്പോ ഞങ്ങക്ക് പൊതുവേ മാങ്ങ കി- - ട്ടാറില്ല ഇവിടന്നും ഇല്ലാത്തത് കൊണ്ട് ഇന്നിപ്പോ കിട്ടിയിട്ടുണ്ടായിരുന്നു
ക്കെ പിന്നെ എന്താ വീട്ടില് ആവശ്യത്തിനുള്ള തേങ്ങൊക്കെ വീട്ടിൽ നിന്ന് കിട്ടാറുണ്ടോ അതോ പുറത്തുന്ന് വാങ്ങാറാണോ?
അല്ലല്ല തേങ്ങൊക്കെ നമുക്കുണ്ട് തെങ്ങുകളൊക്കെ ഉണ്ടായതൊണ്ട് തേങ്ങക്കെ നമുക്ക് വീട്ടിലെന്നെ ഉണ്ട് ഇപ്പൊ നമ്മള് ആഹ് നമ്മൾ വീട്ട് ന്നന്നെ തേ തേങ്ങ ഇട്ടിട്ട്പ്പോ ഞങ്ങളിപ്പോ തേങ്ങ ഇട്ടിട്ടുണ്ട് ഇന്നലെ മിനിഞ്ഞാന്നായിട്ട് പ്പ തേങ്ങണ്ടാവിടെ ഇനിയിപ്പ അത് പൊളിച്ചിട്ട് വെട്ടും വെട്ടിട്ട് നമ്മള് ഏഹ് ചില മഴക്കാലം ആണെങ്കിൽ നമ്മള് മില്ലില് കൊണ്ട് കൊടുക്കു അല്ലെങ്കിൽ നമ്മള് എന്താ വെട്ടിട്ട് അത് വെട്ടിയിട്ട് വീട്ടിലിടും വാർപ്പിന്റെ മേലേക്കട്ടിട്ട് അങ്ങനെ ഉണക്കി എടുത്തിട്ട് പിന്നെ നമ്മള് മില്ലില് കൊണ്ടയ്ടുത്താൽ നമ കാട്ടിട്ട് വെളിച്ചെണ്ണ ആയിട്ട് കിട്ടുവല്ലോ അങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അതാകുമ്പോ നല്ല മായം കലരാത്ത നല്ല വെളിച്ചെണ്ണന്നെ ആവും നമ്മുടെ ശരീരത്തിന് ആയാലും നമുക്കൊരു ധൈര്യണല്ലോ മായന്നും കലരാത്ത വെളിച്ചെണ്ണ ആവുമ്പോ മറ്റേത്പ്പോ നമുക്ക് പൊർതിന്ന് കിട്ടുന്നതൊക്കെ അധികവും അധികവും നല്ല എല്ലാതും മായം കലർന്നത് മാത്രണല്ലോ നമ്മള ഇപോ- ഓരോ വാർത്തകളിലൊക്കെ കാണാറുണ്ട് ഓയല് വെളിച്ചണ്ണ എന്നൊക്കെ പറഞ്ഞു വരുന്നെല് എന്തെല്ലാം രാസവസ്തുക്കളൊക്കെ ചേർക്കുന്നുണ്ട് ഭയങ്കര കേടാണ് ശരീരത്തിന് ന്നോക്കെ അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോ നമുക്ക് ആശ്വാസണ് തെങ്ങും തേങ്ങൊക്കെ ള്ളത് ഇനി വീട്ടില് ആശ്യങ്ങൾക്കാണെങ്കിലും നമു ക്ക് തേങ്ങ ഉണ്ടാകുമ്പോ തേങ്ങ അരച്ച് കറി വെക്കാനായാലും സമ്മന്തി അങ്ങനെ പല കാര്യങ്ങൾക്കായാലും
ആഹ് ആഹ് അഹ് അതെ അതെ ഇവിടെ ഇപ്പൊ ഞങ്ങളീ മഴ തേങ്ങൊക്കെ ഉണ്ട് തേങ്ങൊക്കെ ഒരുപാടുണ്ട് ഞങ്ങള് കൊറച്ചൊക്കെ ആവശ്യത്തിന് ഉപയോഗിക്കും കുറച്ച് ഇതുപോലെ ഇപ്പൾ വേനലാവുന്നതിന് മ വേനലൽ മ തുടങ്ങുന്നതിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ങ്ങളൊക്കെ ഇട്ട് കൊറച്ച് വിറ്റു കൊറച്ച് ഞങ്ങള് അരക്കാൻ വേണ്ടി എടുത്ത് വെച്ചു ആഹ് അതെ പിന്നെ ഞങ്ങള് കൊറച്ച് ച്ച് ഇങ്ങനെ ആട്ടി വെളിച്ചെണ്ണ ആക്കി വെച്ചു ഉ ഞങ്ങളേന്നെ കട്ടെയ്ത് വെയിലത്ത് വെച്ച് ഒണക്കി അങ്ങനെ ആട്ടിയക്കണ്
അഹ് അഹ്
അപ്പ ഇപ്പ എന്താറിയോ അമ്മള് തേങ്ങ അചേക്ക് വിക്കുന്നതിനേക്കാട്ടിലും ലാഭം തേങ്ങ പൊളിച്ചാണ്ട് ആഹ് വെളിച്ചെണ്ണ വിറ്റാല് കൊറച്ച് പൈസ കിട്ടും തേങ്ങന്റെ ചെരട്ട അഹ് അഹ് ആഹ് അതെ വെല കിട്ടും അത് വരെ ചെ രട്ടക്ക് അമ്മക്ക് അതിലേറെ വെല കിട്ടണ്ട് ഞങ്ങളിപ്പോ ഇരുന്നൂറ്റി അൻപത് അതെ ഇരുന്നൂറ്റി അൻപത് തേങ്ങ പൊളിച്ചുട്ടോ അപ്പൊ ഞങ്ങക്ക് വെളിച്ചെണ്ണ എത്ര കിട്ടിയത് കറക്റ്റി അളവെനി ക്കറിയൂല പക്ഷെ ഞങ്ങക്ക് ഇരുന്നൂറ്റി എമ്പ തേങ്ങക്ക് ഏഹ് ആയിര ത്തി സംതിങ്ങിന് തെ വെ ഇതിന്റെ ചെരട്ട വിറ്റപ്പോ കിട്ടി അല്ല ചെകിരിയല്ല ചെരട്ട വിറ്റപ്പ കിട്ടി
ആഹ് ആഹ് ആഹ് അപ്പൊ നമുക്കിപ്പോ അതാട്ടാനുള്ളെ പൈസയും അതൊക്കെ അയുമ്മേന്നന്നെ നമുക്കുണ്ടാക്കാം
ട്ടി പിന്നെ ലാഭോ ഞങ്ങളത് അതുകൊണ്ട് പിന്നെ ഞങ്ങള് ഫുഡ് ഒക്കെ കഴിച്ചു
ആഹ് ആഹ് ഒരു ദിവസം ലാവിശായിട്ട് കഴിയാൻ അതന്നെ മതിയല്ലോ അതാണ് അതാണ് നമ്മള് എന്തേലു ഒക്കെ വീട്ടില് നമ്മളെ കൈഓണ്ട് വെച്ചുണ്ടാക്കിയാല് മുളപ്പിച്ചെടുത്താല് അതുകൊണ്ട് നമുക്ക് കുറെ ഉപകാരങ്ങൾ ഉണ്ടാവുവല്ലോ അതായത് ഇപ്പ സാമ്പത്തികപരായിട്ടായാലും പിന്നിപ്പോ നമ്മുടെ ശരീരത്തിന് നല്ല നല്ല ഇപ്പൊ സാധനങ്ങള് കഴിക്കാനും ഇപ്പ ഇപ്പഴത്തെ കാല തിനാല് പച്ചക്കറി ആവട്ടെ ഫ്രൂട്ട്സ് പഴങ്ങളോ എന്ത് സാനങ്ങളായാലും മുഴുവം മായം കലർന്നതാണല്ലോ ഒരോരോ അസ്ത് സൊസ് ക്കണു അതും ഇതൊക്കെ ഇട്ടിട്ടുള്ളതാണ് നമുക്കിപ്പോ കടകളിൽ നിന്ന് കിട്ടുന്നത് അപ്പോ ഇങ്ങനെ നമ്മൾ തന്നെ കൊറേ ഒക്കെ ആഹ് കഷ്ടപ്പെട്ടുണ്ടാക്കിയാല് നമുക്ക് ധൈര്യത്തില് വെഷം ഇല്ലാത്ത ഭക്ഷണങ്ങളെന്നെ കഴിക്കാൻ പറ്റുല്ലോ
ആഹ് അതെ അതെ ശരിയാണ്
അപ്പൊ നമ്മള് ഈ കൃഷികളായാലും അധികം പേരും ഇപ്പോ പയർ കൃഷി ആഹ് അതുപോലെ വെണ്ടക്ക അങ്ങനെ കൊനെ ചെറിയ ചെറിയ ഉപ്പേരികൾക്കുള്ള കൃഷികള് അതുപോലെ കറി വെക്കാൻ പറ്റിയ കുമ്പളം വെള്ളരി അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോ നമു ഇപ്പ അത് ഒരു ദിവസം അല്ലെങ്കി എത്രയോ ദിവസങ്ങൾ നമുക്കിപ്പോ കടേന്ന് വാങ്ങുന്നതിന്നെ രക്ഷപ്പെട്ടിട്ട് നമുക്ക് നമ്മടെ വീട്ടിന്ന് തന്നെ വാങ്ങിയെ നല്ല രീതിയിലുള്ള ഫുഡ് കഴിക്കാൻ പറ്റുവല്ലോ അതായത് മായമില്ലാ അത് വിഷമില്ലാത്തതെന്ന് പറഞ്ഞാല് അതോരു ഭാഗ്യം തന്നെയാണ്. കാരണം ഇപ്പഴത്തെ കാലവും ആവും
ആഹ് അതെ അതെ അത് ശരിയാണ്. ഞങ്ങളെ വീട്ടിലും ചെറിയ ചെറിയ ഞങ്ങൾക്ക് ആവശ്യമായ പച്ചക്കറികളൊക്കെ ഞങ്ങൾ വീട്ടില് വളർ എടുക്കാറുണ്ട് ഉദാഹരണത്തിന് ഇപ്പ തക്കാളി ആഹ് അതെ തക്കാളി പച്ചമുളക് പിന്നെ അതുപോലെ കുമ്പളം വെള്ളേരി പിന്നെ അങ്ങനെ ചേന ചേമ്പ്
നിങ്ങള വീട്ടിലന്നെ അവിടന്നെ കൃഷി ചെയ്യാണോ? അതോ എങ്ങനെ പൊറത്തെവിടെയെങ്കിലും സ്ഥലത്തിലാണോ?
അല്ല ഞങ്ങളെ വീടിന്റെ തൊട്ടടുത്ത് ഞങ്ങക്ക് സ്ഥലമുണ്ട്. അപ്പൊ അവിടെ ആ സ്ഥലത്ത് നമ്മള് കുഴിച്ചിടും. തൊട്ടടുത്ത്. ആഹ് -ആഹ് തൊട്ടടുത്തന്നെ ആവുമ്പോ നമുക്ക് പോയി എടക്ക് പരിചരിക്കാനും വെള്ള ഒഴിച്ച് കൊടു അതിനൊക്കെ സാധിക്കുവല്ലോ ആഹ് അതെ
പക്ഷെ അത് മഴക്കാലായ പിന്നെ ഒന്നും നമ്മൾ ഉണ്ടാക്കിയിട്ട് കാരിയല്ലല്ലോ അധികവും ഇങ്ങനെ കാറ്റും അതും ഇതൊക്കെ അടിച്ചിട്ടും വെള്ളം നെറഞ്ഞിട്ടും അങ്ങനെ അങ്ങനെ ചീഞ്ഞും കേടു വന്നും പെട്ടിയാണ്ടൊക്കെ പോവല്ലല്ലേ
ആ പോകും അതൊക്കെ ഉണ്ടാക്കാൻ ഒരു കാലമുണ്ട്. ആ കാല ആകുമ്പോഴാണ് ഉണ്ടാക്കല്ല ഇപ്പൊ വീട്ടിലുണ്ടാക്കിയ വെള്ളേരി സാധനങ്ങളൊക്കെ ഞങ്ങൾ വിളവെടുത്ത് കഴിഞ്ഞുട്ടോ
ആ ഇനിയിപ്പോ കുറച്ചൂടെ കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത വേനൽക്കാല ആവാൻ ആവുമ്പോളോ?
ഇനി അടുത്ത സമയ ആവുമ്പോ അടുത്ത കുഴിച്ചിടും. ഓരോ സമയത്തും ഓരോന്ന് അങ്ങനെ ഉണ്ടല്ലോ ഓരോ കാലഘട്ട അല്ലേ ഓരോ പച്ചക്കറികൾക്കും ചെടികൾക്കും ഒക്കെ.
കൃഷികൾക്കൊക്കെ അങ്ങനെ തന്നെയാണല്ലോല്ലേ. ഞാൻ വിളിക്ക ശരി എന്നാ ഹും